ആഹ് കേക്കോ
ആഹ് കേൾക്കാം ഞാൻ പറയുന്നെ കേൾക്കാമോ
ആഹ് കേക്കാം കേക്കാം
ആഹ് എന്തുണ്ട് വിശേഷൊക്കെ
സുഖാ അവിടെ എന്തോണ്ട്
ആഹ് വിശേഷൊന്നുല്ല ഇവിടെ മഴയൊക്കെയാ അവിടെ മഴയുണ്ടോ
ആഹ് ഇല്ല മഴയില്ല രണ്ടൂസായിട്ട് വെയിലാ
ആഹ് ഇവിടെ നല്ല മൂടലാ
അഹാ അവിടെ മൂടലുണ്ട് പക്ഷെ മഴയായിട്ടില്ല
ആണോ ആഹ് അവിടെ അമ്പലത്തില് ഉത്സവ പറയ്ണെ കേട്ട്
ആഹ് ഉത്സവൊക്കെ കഴിഞ്ഞു.
ആഹ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട്
അവിടെ
ആഹ് ഇവിട്ത്തെ കഴിഞ്ഞാര്ന്നു പ പത്ത് ദിവസം ഒണ്ടായിര്ന്നേ ആഹ്
ആഹ് ഇവ്ട്ത്തേം കഴിഞ്ഞു ആഹ് ഇവ്ടിം പത്തൂസം ഒണ്ടായിരുന്നു
ആണോ?
ആഹ് പക്ഷെപ്പോ അങ്ങനെ പോവാൻ പറ്റി
പോവാൻ പറ്റിയില്ലേ
ഒന്ന് രണ്ടൂസം പോയൊള്ളൂ ഈ കുഞ് പിള്ളോരേം കൊണ്ട് പോകാനേ
ആഹ് അതെ അതെ
പാടായോണ്ട്
അതെ അതെ
ഉം
ആഹ് പണ്ടൊക്കെ കുട്ടിക്കാലത്ത് ആഹ് പോയായിര്ന്നു ഞാൻ ഞാനും പോയില്ലാ മക്കളൊക്കെ പോയി കുട്യോളൊക്കെ ഇച്ചിരി വല്യാ കുട്യാളാണ് ഇന്നലെ അവരെല്ലാം പോയി ഒറ്റക്ക് തന്നെ പോയി പണ്ട കുട്ടിക്കാലത്ത് ആഹ് അതെ ആഹ് അച്ഛന്റേം അമ്മേടേം ഉം കയ്യൊക്കെ പിടിച്ചായിര്ന്നു പോയിക്കോണ്ടിരുന്നെ
അതെ അതെ ഇപ്പം അങ്ങനെ ആരും ചുരുക്കാ ഇപ്പൊ പോകുന്നതൊക്കെ
അതെ അതെ ഇപ്പൊ എല്ലാവർക്കും കുട്ടികൾക്കാണെങ്കിലും ഇങ്ങനൊള്ള പ്രോഗ്രാംസിനോടൊന്നും ഇഷ്ടല്ലല്ലോ എല്ലാർക്കും ഈ അമ്യൂസ്മെന്റ് പാർക്ക് പോലള്ളെ അങ്ങനെള്ള സംവിധാനങ്ങളിലൊക്കെ പോകുന്നതാ കൂട്തല് താല്പര്യം
അതെ അതെ ഇപ്പം എല്ലാരും അങ്ങനെല്ലേ എല്ലാ അവധി സമയങ്ങളില്ലേ
അതെ പിന്നെ ആഹ് പണ്ടൊക്കെ ആയിരുന്നെങ്കി ലളിതോം ആത്മാർഥതയൊക്കെ നിറഞ്ഞ ഒരു ആഘോഷ ങ്ങളായിരുന്നു പണ്ടൊക്കെ പിന്നെ പ്രകൃതിദത്തമായ വസ്തുക്കള് കൊണ്ടൊക്കെ പൂക്കള് കൊണ്ടും ആഹ് അലെ കുഴിത്തോലേം വാഴ പോളൊക്കെ കൊണ്ടല്ലായിരുന്നോ പന്തല്കളൊക്കെ ഉത്സവത്തിന്റെ ഓർമ്മയുണ്ടോ? സിനിമകളിലൊക്കെ കണ്ടിട്ട്ണ്ട് പണ്ട്. പണ്ടത്തെ സിനിമകളിലൊക്കെ കണ്ടിട്ടില്ലേ ആഹ് പിന്നെ തീ പൊന്താ ആഹ് തീപ്പൊന്ത ഒക്കെ പിടിച്ച് അല്ലെങ്കി ഈ വെളക്കൊക്കെ വെച്ചാണ് അവര് വെട്ടൊവൊക്കെ അങ്ങനെ ഒള്ളാര്ന്നു.
അതെ അതെ ഇപ്പഴത്തെ ഉത്സവെല്ലാം അടിയും ബെഹളവും
ആഹ് അടിയും ബവളോം അവിട്ത്തെ വെ വെളിച്ചങ്ങൾന്ന് പറയുമ്പം ഇപ്പഴത്തെ ഉത്സവത്തിന്റെ ഈ മറ്റേ എൽ ഇ ഡി ലൈറ്റ് റ്റക്കെല്ലേ ഇടയിലായിറ്റും ഇല്ലെ ആ.. ലെസർ ഷോയും പിന്നെ ഭയങ്കര വലിയ സൗണ്ട് സിസ്റ്റവാണ്. അയ്യോ അത് പിന്നെ ആ ഒരു ഏരിയ മുഴു ആഹ് മുഴുവൻ നിന്നാണ് ആഹ് അതെ.
റ്റത്ത് വരെ ഉള്ളവർ.
ആഹ് അതെ പണ്ടൊക്കെ മറ്റേ ഗ്രാമഫോൺ പോലെയുള്ള സാധനയിരുന്നു. ഇങ്ങനെ പോസ്റ്റിലൊക്കെ കൊണ്ടിങ്ങനെ ഉം കെട്ടി വെക്കും. കോളാമ്പീന്നാ ഞങ്ങള് പറയുന്നേ ഏഹ് എഹ് കുട്ടിക്കാല ആ അതെ അതെ. ആഹ് ഇപ്പൊ കോളാമ്പിയൊന്നുല്ല അതെ അതെ. പിന്നെ പണ്ടന്ന് പറയുമ്പോ ക കഥകളിയും ചാക്യാർ കൂത്തും മറ്റേ ഓട്ടം തുള്ളലും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇ പ്പം അതൊന്നും കാണാനില്ല ഇപ്പോഴത്തെ ഒക്കെ ഉത്സവത്തിന് ഉം
പക്ഷെ ഇപ്പം അതൊന്നും ആർക്കും
കാണാനില്ല അന്നൊക്കെ കുഞ്ഞ് കുട്ടികൾക്കൊക്കെ പേടിയാ അതൊക്കെ കാണുമ്പം. പണ്ടൊക്കെ
നോക്കിയിരിക്കും ഉത്സവം വരുമ്പോ പോവാനാന്ന്
അതെ അതെ ഇപ്പോഴൊക്കെ ആണെങ്കില് ആഹ്. ഇത് ഗാനമേളയും അതുപോലെയൊക്കെ ഉള്ള പരിപാടികള ആകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും നല്ല ഒരു എ ജോയ്മെന്റല്ലേ പിന്നെ ത രങ്ങളെയൊക്കെ കൊണ്ടുവന്ന് താരങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഓയി..
ആഹ് ഉണ്ട് ഉണ്ട് ഒത്തിരി പേർ ഒത്തിരിയാ ഇപ്പൊ എല്ലാ ഉത്സവത്തിലും അങ്ങനെയൊക്കെയാ പണ്ടൊക്കെ കഥകളിയും ഗാനമേളം നാടകമൊക്കെ ആയിരുന്നു.
അതെ.
ഇപ്പൊ അതൊക്കെ ചുരുക്കവാ ഇപ്പൊഴുത്തേ അമ്പല ഇപ്പോഴത്തെ എല്ലാം മറ്റേ ഗാനം മറ്റേ സിനിമാ പാട്ടൊക്കെ നേരത്തെ ആയിരുന്നു അമ്പലത്തിലെ പാട്ടുകളൊക്കെ.
അതെ അതെ ഭക്തി ഗാനങ്ങളൊക്കെ അല്ലേ ആ ഇപ്പൊ അങ്ങനൊന്നും ഇല്ലല്ലോ?
ഇപ്പൊ എല്ലാം സിനിമാ പാട്ടുകളും
പണ്ടൊക്കെ ഭയങ്കര ആത്മബന്ധം ഭ ക്തീ ആ പിന്നെ ഇതൊക്കെ ഭയങ്കരം പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. പണ്ടത്തെ ഉത്സവത്തിനൊക്കെ ഇപ്പോളൊന്നും എല്ലാം ഒരു ചടങ്ങിന് വേണ്ടി മാത്രം. ആഹ് പോയാ പോയി ഇല്ലെങ്കിൽ ഇല്ല എന്ന്.
ആഹ് അതെ.
ഉം പിന്നെ ആർഭടത്തിലുവായി അതെ
ഒരു മുട്ടായികള് മെടിയണ
ആഹ് ഇപ്പോൾ പിന്നെ ഭയങ്കര ആർഭാടത്തിന് ചെ സാങ്കേതിക വിദ്യക്കൊക്കെ ആയിലെ ഉം.
അതെ അതെ ഇപ്പ എല്ലാം മാറി
അതെ കാണികളൊക്കെ കുറവാണ് പണ്ടൊക്കെന്ന് പറയുമ്പോ വേറൊരു പ്രത്യേകതയുണ്ടേ ആഹ് വേറൊരു പ്രത്യേകതയുണ്ട് പണ്ട് ഉത്സവന്ന് പറയുമ്പോ മ്പോ ബന്ധുക്കൾ എല്ലാവരും വീട്ടിൽ വരും ഈ ഗൾഫിലൊക്കെ ആയിരിക്കുന്ന ആരെങ്ക ഉണ്ടെങ്കിൽ അവരെല്ലാം വരും ഉത്സവെന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു
അതെ അതെ ഇപ്പം ഓരോർത്തർക്ക ന ഉറക്കൊളക്കാന് ഒക്കെ പാടാം
പാടാണ്
മറക്കളൊക്കെയാണ് ഇപ്പം എല്ലാവർക്കുവെ
അതെ
നേരത്തെ എല്ലാർക്കും ഇത്
ആഹ് ഇപ്പൊ കൂടുതലും ആഹ് അതെ റോഡ് ഷോകളൊക്കെ റോഡ് ക്ഷോന്നാണ് പറയാറ് ഉം ഉണ്ട് ആഹ് നോട്ടീസിൽ പോലും വരുന്ന റോഡ് ഷോന്ന അല്ലാതെ താലപ്പൊലീന്നോ അല്ലെ ഹോഷയാ ത്ര എന്നോ ഒന്നും വരത്തില്ല റോഡ് ഷോ ഉണ്ടായിരിക്കുന്നതാണ്. എന്നാണ് നോട്ടീസില് വരുന്നത് നോട്ടീസ് ഒന്നും ഇല്ല ഫ്ലെക്സ് ഉം
ഇവിടെ നോട്ടീസ് വരും
ആഹ് ആഹ്
ആഹ് ആഹ് ച്ച പലയിടത്തും പല ഇതായിരിക്കും
അതെ ഉം
ഉത്സവത്തിന് നമ്മെളെക്കെണ്ട് സദ്യ ഉണ്ണാനും ഉച്ചക്ക് അരിതാ പായസോം
അതെ ആഹ് അന്നദാന ചടങ്ങുകളൊക്കെ ഒണ്ടല്ലോ
അതെ അതെ എല്ലാരും കൂടെ ഒന്നിച്ച് ആഹാരം കഴിക്കാൻ
അതെ അതും ജാ ജാതിമത ഭേദമന്നേ സമൂഹത്തിലുള്ള എല്ലാവരും ഒന്നിച്ചു കൂടി അല്ലെ ആരും എന്താ പരസ്പരം ആഹ് വൈരാഗ്യവോ അസുയയോ ഒന്നും വെച്ചു പുലർത്താതെ അതിലെല്ലാം പങ്ക് ചേരാനായിട്ട് എല്ലാർക്കും കഴിയൂലോ ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ആണല്ലോ ഒത്തുചേരലുകൾ
അതെ അതെ
ആഹ്
ആഹ് ഇപ്പം പക്ഷെ എല്ലാർക്കും കോ ചുരുക്കവാ ആഹ് ഉത്സവം വരാൻ നമ്മളൊക്കെ നോക്കിക്കും വളയും അങ്ങനെയൊക്കെ ഉള്ള അഞ്ചു രൂപയുടെ ഒക്കെ ഇപ്പൊ പത്ത് രൂപയുടെ പോലും കിട്ടാനില്ലേ ഇപ്പൊ അഞ്ചരൂപ കടകളും ഇഷ്ടം പോലെ നമ്മ വളയും ഒക്കെ മേടച്ച് കൂട്ടാന്
അതെ അതെ
ഉം ഉത്സവം വരാൻ നോക്കിയിരിക്കും
അതെ
പൈസ കൂട്ടി വെച്ച് അടുത്ത ഉത്സവത്തിന് നോക്കിരിക്കും പിന്നെ
അതെ അതെ ഇപ്പൊ കൂടുതലും ഈ കളിപ്പാട്ടങ്ങള് ബലൂണുകള് കൂടുതല് വരുന്ന എയർ ബലൂണുകളാ ആഹ് ടൈപ്പിലെ ബലൂണുകള് പല ആകൃതിയിലും രൂപത്തിലും ഒക്കെ ഒള്ളേ പക്ഷികളുടെയും മൃഗങ്ങളുടെ അങ്ങനെയൊക്കെയുള്ള ബലൂണുകളാ വരുന്നെ കുട്ടികൾക്ക് അതൊക്കെ ഒരു ഏഹ് ആകർഷണ ഇത ഇണ്ടാക്കും ഉം അതെ
നമ്മളൊക്കെ പണ്ട് ഏഹ് ഉത്സ ഉത്സവം വരാൻ നോക്കിയിരിക്കും ബലൂണൊക്കെ മേ പക്ഷെ ഇപ്പൊ ഇഷ്ടം പോലെ അങ്ങനത്തെ ബലൂണുകളെ
ആഹ് മ് അതെ അതെ എവിടെ വേണേലും വാങ്ങിക്കാകിട്ടും കടകളിലും കിട്ട്
ആഹ് അതന്നെ ഇപ്പൊ ഇഷ്ടം പോലെ എവിടെയും കിട്ടും നേരത്തെയെക്കെ മ്മള് ഉത്സവം വരുമ്പോഴാ കാണുന്നെ
അതെ
പിന്നെ മൈലാഞ്ചിടുക അച്ച് പോലത്തെ കണ്ടിട്ടുണ്ടോ
ആഹ് ഇപ്പല്ലാം അച്ഛുണ്ട്
ആഹ് പക്ഷെ ഉത്സവം വരുമ്പോഴ കൂടുതലും നമ്മളെ നമ്മളും മറ്റേ നമ്മള് മേടിച്ചിടുവല്ലേ ചെയ്യുന്ന കൂമ്പൂപോലെത്തെ
അതെ
മറ്റേത്പ്പം അവര് കുത്തിതരും നമ്മള് ഉത്സവത്തിന് പിന്നെ പുഷ്പം മേള അങ് ങ്ങനെക്കെണ്ടല്ലോ ഇപ്പൊ
അതെ അതെ അതെ
ഉം അതൊക്കെ ഇപ്പ മേളകളിലും ഉണ്ട് പണ്ട് നമ്മള് നോക്കിയിരിക്കുവായിരുന്നു ഉത്സവം വരാന്
ആഹ് ആഹ് അതുപോലെ തന്നെ പണ്ടത്തെ ഉത്സവങ്ങളിലെക്കെ ഇല്ല ഗായ് പാട്ടുകളോ ഗാനമേളകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പെൺകുട്ടികളൊക്കെ ഒതുങ്ങിയിരിക്കുന്ന ഒരു ആഹ് ഇത് ആഹ് ഒരു അങ്ങനത്തെ ഒരു ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുവല്ലേ ഓഹ് പാട്ടൊക്കെ കേട്ടിട്ട് അച്ഛന്റെ അമ്മടയും കൂടെ ഒതുങ്ങി അതെ അതെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെന്നുമല്ല എല്ലാം ഡാൻസ് കളിയാ
അതന്നെ എല്ലാരും എറങ്ങി കളിക്കും പണ്ടക്കെ പറയത്തില്ലേ വ്യ അരങ്ങത്തുന്ന ഇങ്ങനെ എന്തോ ഒരു പറയല്ലോ അടുക്കളയിൽന്ന് അരങ്ങത് തെക്ക്ന്ന് പറഞ്ഞതുപോലെ പണ്ടക്കെ ആയിരുന്നു എല്ലാരും അടുക്കളക്കാത്തി ഇപ്പോ എല്ലാരും എറങ്ങി
അതെ ഇതുമല്ലാതെ പിന്നെ പണ്ടൊക്കെ വെളുപ്പിനെ വരെ പരിപാടികൾ ഉണ്ടായിരുന്നു ഉത്സവത്തിന് പോയാ വെളുക്കാനാവുമ്പോ വരും ആഹ് ഈ അമ്പലത്തിലായിരുന്നു ഇപ്പഴാണെങ്കിൽ എല്ലാം പത്തുമണി കൊണ്ട് എല്ലാം അവസാനിപ്പിക്കും
അതെ അതെ പത്തുമണി വരെ ആവുള്ളൂപ്പോ ആഹ് അതെ പണ്ടൊക്കെ വെളുപ്പിന് വരെ രണ്ട് മണി വരെയൊക്കെ കാണും
ആഹ് അതെ അതുകൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ നല്ലതാണ് അവര് ഒറ്റക്കൊക്കെ പോയിട്ട് വരും
അതന്നെ നേരത്തെ കഴിയുമ്പോ എല്ല
ഉം
ആഹ് ഉത്സവങ്ങൾ മാത്രല്ല ഇപ്പ എല്ലാം പത്തുമണി വരെയൊക്കെ പ്രോഗ്രാമുകളൊക്കെ
അതെ അതെ എല്ലാം നിർത്തലാക്കില്ലോ ആഹ് അതെ അതെ
ആഹ് സമയങ്ങളൊക്കെ കുറച്ചു
ആഹ് അതെ പിന്നെ ആനയൊന്നും ഇവിടെയില്ലായിരുന്നു നിങ്ങള അവിടെ ആനൊക്കെ ഉണ്ടായിരുന്നോ എഴുന്നള്ളത്തിന്
ഹലോ
ആഹ് ആനയൊന്ന് ആനയൊന്നും നമ്മുടെ ഉത്സവത്തിന് ഇല്ലായിരുന്നു നി
ആഹ് പണ്ടൊക്കെ ഇപ്പഴ ഉണ്ട്ണ്ട് ആ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വലിതായിട്ട് ഇറക്കത്തില്ല പിന്നെ ഈ ചെല സമയത്ത്
ആഹ് അതെലെ
എറക്കത്തുള്ളൂ
ആഹ്
അതെ
ഉം ന്നാ അടുത്ത ഉത്സവത്തിന് വാ കേട്ടോ ആ ന്നാ ശേരി
ആഹ് ശേരി ശേരി ഓക്കെ